മയയൊക്കെണ്ടോ അങ്ങട്ട്
ഓ മ
മഴ മഴൊക്കെ ഇണ്ടോ ഇവിടക്കും മഴ ഇങ്ങനെ ചാറികൊണ്ടെന്നേണ്
ചാറി കൊണ്ടാണ്ല്ലേ ഇവടെ നല്ല മഴണ്ട്
ആഹ് ഇവടക്ക് നല്ലോന്നുയില്ല ഒന്ന് ഇങ്ങനെ മക്കള് സ്കൂള് പോവാൻ നേരത്ത് ഭയ ങ്കര മഴനെനും ഇപ്പ ഇങ്ങനെ ഉറ്റിക്കൊണ്ടാണ് അവര് വരുന്നനേരത്ത് മഴന്നെ അവര് പോണ നേരത്ത് മഴന്നൊക്കാ മയക്കൊരു ഒഴിവിലല്ലോ ന്നാ നല്ലോ പെയ്യോ അതില്ല
ആഹ ഇല്ല ഇങ്ങനെ ചാറികൊണ്ട് രിക്ക്ണ്ട് നിക്കാതെങ്ങനെ പെയ്യാണ്
ചാറിങ്ങനെ നിക്കാണ് പക്ഷെ നല്ലോം പെയ്യാണങ്കില് തെരക്കടില്ല ഇന്ന് നല്ലോ ഉസാറില് പെയ്യോ അതില്ല
അതില്ലേനി ഇന്നും മൂടികൊണ്ടിരിക്ക ഉം രാവിലെ കെറക്ക ഇങ്ങനെ ആകുമ്പോ ഒരു ബുദ്ധിമുട്ടാണേ ആഹ് താ ഇവിടെക്കെ അസുഖങ്ങളൊന്നു മാറിട്ടേ ഒള്ളു
ആ ഇവിടെ ഇപ്രാവശ്യം ആർക്കൊന്നും ഇല്ല ഇല്ലാതെ നിൽക്കട്ടെ ഈ മഴ മൂടി ഇങ്ങനെ മഴനല്ല ഉഷാറ്ല് പെയ്യാണങ്കില് കെഴപ്പണ്ടാവുല
ആഹ് ഇവടെ ഉം ആഹ്
അങ്ങനെ ഉറ്റികൊണ്ടല്ലേ എന്നിട്ട് പണികളൊക്കെ ഒരുങ്ങ്യോ അല്ലാതെ ഒരുങ്ങ്യോ
തിരുമ്പല് കഴിഞ്ഞു ഇപ്പോ മഴ ഒന്ന് കൊറച്ച് കമ്മിയായപ്പള് തിരുമ്പാ പോയതാ
തിരുമ്പാ പോയതാല്ലൊ ഇവിടെ അങ്ങനെന്നെ ഞാനിന്ന് മിഷീല് ഇട്ടക്കാണ് തിരുമ്പാനിന്ന് കൈമല് ഒരു മുറി ആവണ്ടപ്പോ
ആഹ്
ആഹ് മിഷിന്ണ്ടാവുലല്ലേ
വിഷോണെന്നുല്ലേ എന്താ എങ്ങനെ മുറിയായി
വെള്ളം തെറന്നച്ച് പോന്ന്ക്ക്ണ് അത് മാറ്റിക്കാവുമ്പോ പിന്നെ സുഖാണോ പിന്നെ അയ്മക്ക് നോക്കാൻ നിക്കണ്ട ഇത് മറ്റേതാവണ്ടേ
അത് തന്നെ ഓഫാവോ അപ്പ അത്
ഇത് ഓട്ടോമാറ്റിക്കല്ലേ മറ്റേത് തന്നെ അയ്ല് നമ്മള് ഇട്ട് കൊടുത്താൽ മതി നമ്മള് അറിയേണ്ട അവശ്യല്ല
ഇല്ല്യ ഇന്നലെ
ഇല്ല ഇത് പിന്നെ ഓട്ടോമാറ്റിക് അല്ല
ഞാനിങ്ങനെ മേടിച്ചാലോന്ന് വിചാരിക്ക്ണ്ണ്ട് ഈ മഴണ്ടത്ങ്ങനെ കാണുമ്പളെ
ഞങ്ങളിപ്പോ ഞങ്ങങ്ങള് കൂടിരുന്നിട്ട് രണ്ടു വർഷായി അപ്പൊ ഞങ്ങള് ഇവിടെ കുടിരുന്നപ്പോ കിട്ട് ഇല്ല്യ പക്ഷെ ഞങ്ങളത് ഫിറ്റ് ചെയ്തിട്ട്ണ്ടായില്ല
ആഹ് ഇപ്പളാ ഫിറ്റ് ചെയ്തിട്ട്ണ്ടാവ
ആഹ് ഇപ്പ മഴ അങ്ങനെ താക്കിയപ്പള് ഈ കുട്ട്യോളെ യൂണിഫോമെന്നും ഒണങ്ങായിട്ട് വല്ല്യത്പ്പോ അയ്ല് ഇട്ടാണ്ട് ഒന്ന്ത്ക്ക്യാല് പിന്നെ
വേഗം ഒണങ്ങിക്കിട്ടുല്ലേ
വേഗം ഒണങ്ങി കിട്ടോ
ആഹ് ഞാനെന്ന് വോടിക്കണന്ന് വിച്ചാരിക്ക്ണ്ട് ഔടെ എന്താ വാഷിംഗ് മിഷീല്ക്കെ ആഹ് ഔടെ ഇത് കിട്ടിയതല്ലേല്ലെ സമ്മാനം കിട്ടിയതല്ലേല്ലെ
കിട്ടിയോതോനു മേടിച്ചതല്ല
ആഹ് ഇപ്പ പിന്നെ അടവിന്ണ്ടല്ലോ അടവിന്ണ്ട്ന്ന്പ്പ പറയ്ണ്ട്പ്പ
ആഹ് അപ്പ പിന്നെ ഞങ്ങള് ആഹ് അപ്പ പിന്നെ ഞാൻ ഇവടെ ബാത്റൂമിലാണ് അയിന്റെ കണക്ഷൻ കൊടുത്തിന്യേ അപ്പോ ഔടെ ഞങ്ങക്ക് പൊറത്ത്ക്ക് ഇല്ല കുളിക്കാനില്ലാത്തോണ്ട്
ആഹ്
കുളിമുറി ഇണ്ടാക്കിട്ടില്ല അപ്പൊ പിന്നെ അയ്ല് വെച്ച് വെച്ചാ പിന്നെ സ്ഥലം മെടക്കല്ലേന്നെ ഇതെന്ന് തിരിഞ്ഞ് തിരിയാനും കുളിക്കാൻ പറ്റൂലല്ലോ
ആ ആഹ അത് അപ്പൊ ഒരു ബുദ്ധിമുട്ടാണ്
ആ അപ്പൊ പിന്നെ ഈ പെറത്ത് എറങ്ങണ ബാതന്നെ വെച്ച്ക്കാണ് അപ്പ പിന്നെ മഴ ഇങ്ങനെ കൊള്ളും വെള്ള ആവോണ്ട് കരിമ്പന അടി കുന്നുന്നോര് പോടിയ അപ്പ പിന്നെ ഷീറ്റ്ട്ടക്കാണ് അയിന്റെ മേൽ കൂടെ അങ്ങട്ട് ആ അപ്പ അങ്ങനെ ആ ആഹ് മിഷീന് മറ്റോ ഓട്ടോമാറ്റിക്കാകുമ്പോ സുഖാണ് നമ്മള് അറ്യേണ്ട ആവശ്യല്ല കാരണം അവ് ഇതിപ്പം നമ്മള് വെള്ളം തൊറന്നച്ചാണ്ട് തന്നെ ഓഫാവും ചെയ്യും തന്നെ തിരുമ്പും ചെയ്യും തന്നെ ഒലുമ്പിക്കാണ്ട് ഒണ ക്കിട്ടും ചെയ്യും ഒണക്കിട്
ഒണക്കൂല്ലേ ആ പക്ഷേ അയില് അങ്ങനെ ചെലോര് പറയണ് അയില് കളറെ
ആഹ് പഷേ എ ക്കങ്ങത്തെ ഇഷ്ടല്ലട്ടോ കാരണം അയില് തിരുമ്പണത് എന്തെങ്ങനെ നമ്മള് അറിലാ ഇതാവുമ്പോ പിന്നെ നമ്മൾ കാണും മറ്റേത് ഇങ്ങനെ സാധാ മെഷീൻ ആവുമ്പോ ചെലോര് പറയും അത് ചെലോൾക്ക് സുഖാണ് അറിയച്ചാ മ്മക്ക് നിക്കണ്ട ആലോച്ചിട്ടാണ് ഇപ്പപിന്നെ നമ്മളൊന്ന് വെള്ളം തൊറന്നിക്കണം പിന്നെ അതൊന്ന് പ്പോന്ന് ഒരുമ്പാൻ പോവണം ആഹ് ചെലപ്പോ ഞാൻ മറന്ന് പോകും ഇപ്പോ ഞാൻ കൊറച്ച് നേരത്തത് ഒ ഒരുവട്ടം കൂടി ഇടാൻ വാണ്ടിഅണ്ട് പോയപ്പോ വെള്ളോം തൊറന്നിട്ടകാണ്ടാണ് പോയിക്കണു മറന്ന്ക്ക്ണ് വള്ളം നെറഞ്ഞ് ആകപ്പാടെ ടാങ്ക് മൊത്തം വള്ളം കഴിഞ്ഞു.
ആഹ് ആഹ് അങ്ങനെഒക്കെ പ്രശ്നമുണ്ട് ല്ലേ
അങ്ങനൊക്കൊരു പ്രശ്നവോണ്ട് ഞാൻ തൊറന്നട്ട് പോയി പിന്നെ ഓർമ്മാ വരണെ പിന്നെ വണ്ടി ചെന്നപ്പോ പോയപ്പോ ആക വള്ളം അയിന്റെ ബഹളൊക്കെ കഴിഞ്ഞിക്കാണു വള്ളം നമ്മള് തൊറാന്ന് ഓഫ് ആക്കിടുല്ലോ അപ്പോളും ഇങ്ങനെ പോണത് ചെലപ്പോ വെള്ളം തൊറന്നിട്ടുണ്ടാവും പഷേ ഫുള്ള് വള്ളം പോണ പൊറത്ത്ക്കാക്കാ അത് മറാകുവോ അല്ലെങ്കിൽ മറകുവോ
ഞാനും വേടിക്കണം എന്നൊക്കെ വിചാരിക്കുന്നേ പഷേ മഴടെ ഇങ്ങനെ കാണുമ്പോഴാണ് വെയില്ള്ളപ്പോ കൊഴ പ്പ്‌ല്ല്യ
ആഹ് വെയില് ആഹ് ഞാന് തുണിയള് പറഞ്ഞാല് ചെറുത് യൂണിഫോം അങ്ങനത്തൊന്നും ഇടുലാ മറ്റേ ഈ ബെഡ്ഷീറ്റ് പൊതപ്പ് അങ്ങനെ ഒക്ക തിരുമ്പന്
അങ്ങനത്തെ ഇടുള്ളൂല്ലേ
അങ്ങനത്തലോട്ടത് യൂണിഫോമൊക്കെ ഇട്ടാല് ഇമത്തെ കോളമത്തെ ചളിയൊന്നും പോയിക്കിട്ടൂലേ
ഇല്ല്യല്ലെ അത് ഒരച്ചന്നെ നമ്മള് കഴുകണം
കല്ലുമത്തന്നെ നല്ലോ ഒരച്ച് കൈകണം
ആഹ് ഞങ്ങളെന്താ അതിനെട ഒണക്ക് സുഖല്ലേ ഇവിടെ വേരും ആഹ് ഞങ്ങളിന്നാളവിടെ ചോദിച്ചു ഇവടെ അടുത്തോള്ളോരു കടയൊള്ളേ
ആഹ് ഇപ്പോ ഇവടെ ഉപ്പാന്റെ ഷർട്ട് അയില് ഇട്ടിട്ട് കൊളറ്മേ നല്ലോ ചാളി പിടിക്കുല്ലോ അയിലിട്ടിട്ട് ഞമ്മള് ഇട്ട് ട്ടതേ മാതിക്കന്നെ ചളിയൊന്നും പോയില്ല അതേമായിക്കന്നെ പിന്നെ നമുക്ക് കാര്യാട്ട് തിരുമ്മന് നമ്മളി ബ്ലാങ്ക റ്റൊക്കെണ്ടാവല്ലോ അതുപിന്നെ നമ്മക്ക് കല്ലുമേ ഇട്ടാ പൊന്തൂല്ലോ
ണ്ടോ അട്ടാ
മുണ്ടോ വെള്ള മുണ്ടൊന്നും ഞാൻ ഇടാറില്ല മുണ്ടൊന്ന് ഞാൻടൂല അങ്ങനെ
ഇല്ല്യല്ലേ
മുണ്ടൊക്കെ കല്ല്മേ ഇട്ട്കണ്ട് തിരുമല് നമ്മളക്കെയി ബ്ലാങ്കറ്റ് ബെഡ്സീറ്റ് അങ്ങനത്തെക്കെ തീരുമ്പാന് ഉഷാറാണ്
ആഹ് അങ്ങനത്തെ തിരുമ്പോളൂല്ലേ
അങ്ങനത്തെ പിന്നെ ചളി ഇല്ലാത്തൊക്കെ ഇടാ ഈ മക്കള് ചെലപ്പോ കളിക്കാനൊന്നും പോയിട്ടുണ്ടാവുലല്ലോ ഒക്കെ ഉണ്ടാവുലോ ചളി ഇല്ലാത്തൊക്കെ അങ്ങനത്തൊക്കെ ഇടാം ഉം
ഉം
ഞായ് യുനിഫോമും ചെ പ്പോ ചെയ്ര് കയ്യാത്തപ്പോളൊക്കൊള്ളൂ യൂണിഫോം ഇടല് കാരണം നമ്മുക്കിപ്പോ പിരീഡസ് ഒക്കെ ആവുമ്പോ ചെലപ്പോ ചെലോല്ക്ക് കാല് വേദനേം ഊരവേദനൊക്കെ ഇണ്ടാവല്ലോ അപ്പോ അപ്പ ആ സമയത്തൊ ക്കെ ഞാൻ എക്ക് കയിയുല്ലങ്കിലൊക്കെ ഇടും ഉം ആഹ് അപ്പളൊക്കെ ഇടും
ഉം
പിന്നെ നമ്മക്കിപ്പ സഹായിക്കാനും ആരും ഉണ്ടാവൂലാ ആ നേരത്തൊക്കെ ചെലപ്പോ ആഹ് നമ്മള് തന്നെ ഒക്കെ ചെയ്യണ്ടേറയും
ഉം
മോക്ക് മക്കള് നമ്മളന്നെ ചെയ്യാ വെയ്യാതായാ നമ്മളെന്നെ ചെയ്യോല്ലോ ഇപ്പ എന്റെ കയ്യ്മ്മെ ആഹ് പനിമെ ഇപ്പ ഇന്റെ കയ്യിമ്മെ രണ്ട് ദിവ്സായി കുത്തി പൊയ്ത്ത് ഇണ്ടായിട്ട് കെതെട്ത്തിന്നും പറിം മോളെന്നെയ്ന്നു അപ്പ തൊട്ക്കെലും
എന്നെട്ട് എന്താ മര്ന്ന് എന്തേലും തേച്ചോ ആശുപത്രി പോയോ?
ആശുപത്രിയി പോയി ഇപ്പ കൊറവ് ഇണ്ട് ഇപ്പൊ തോല് പർഞ്ഞ് പോരെലൊട്ത്തിക്ക്ണ് ചിറ്റോറം ചിറ്റോറം ഇങ്ങനെ അയിന്റെ
ആഹ് തോല് തായിട്ട് ആഹ് അത് നല്ല വേദനയാണയ്ന്
ആഹ് വേദന ഇണ്ടായിനെയ് വേദന രണ്ടീസം മുന്നേ നല്ല വേദനന്നെയ്നി നല്ല കുത്തിച്ചുള്ളെർക്കെലും
ചെറുതായിട്ട് നമ്മടെ മേത്തെന്നെ ഒന്ന് അറിയാതെയ് നമ്മടെ ആഹ് വെരല് കൊണ്ട് കഴിഞ്ഞാലെയ്
മുള്ള് ഇട്ത്ത് കാണ്ട് കുത്തി പൊട്ടിച്ചപ്പോ അയിന്റെ ഉള്ള്ന്ന് കൊറേ ചെലോം ചോരിം ഒക്കെ അങ്ങനെ ആണ്ട് പോന്ന് പൊർ
ചോര വന്നോ
ഉം പിന്നെ ഒര് സമാ അങ്ങനെ പോന്ന് കഴിഞ്ഞാ ഒര് സമാധാനാണ്
ആഹ് ഇണ്ട് പിന്നെ അതിന് ചെറ്തെ ചെറെയൊര് വേദനെ ഇണ്ടാകൊള്ളു
ആഹ് ഇപ്പ ചെറിയൊര് വേദന ഒണ്ട് അയ് കൊറെ സുഖം കിട്ടും പിന്നെ ഇപ്പാ ഡോക്ടറർ എന്താ പർണെ സാബൂന് അങ്ങൻത്തൊക്കെ ഒഴിവാക്കാനാ പർണെ പക്ഷെ അമ്മെൾ സ്ത്രീകൾക്ക് അതൊന്നും ഇപ്പ പറ്റ് റ്റൂലല്ലോ ഒഴ്‌വാക്കാൻ പറ്റൂലല്ലോ? തിര്മ്പ്ണ സാബൂനൊക്കെയ് അതൊന്നും ഇപ്പ ഞമ്മെ സോപ്പ് ആഹ് സാമ്പൂന് അപ്പ പറിയാ ആഹ് അയിന് ഒന്നും ഇപ്പ ഞമ്മെക്ക് കയ്യുല്ലല്ലോ അമ്മെക്ക് ഇപ്പ ഏഹ് കയ്യിൽ ഏത് നേരും ഒഴിവ് ഇണ്ടാവ്‌ലല്ലോ മ ക്കൾ വന്നാ പിന്നെ ഓൽക്ക് പെര്ത്താന്ന് ല്ലാതെ ഒഴിവ് ഇണ്ടാകാ റയ് പാത്രം ഇട്ത്ത്ട്ടും തിന്ന്ട്ടും പിന്നെ വേറെ ഒന്ന് ഇട്ത്ത്ട്ടും ഒ
ഒത് ഒന്നാങ്ക് ഒന്ന് ഒന്നും പോര ഇവെര്ക്ക് ഒര് പാത്രം ഇട്ത്താ പിന്നെ ഇത് അവ്ടെ കൊണ്ടോയ് ഇട് അല്ലെ
തിര്ഞ്ഞാ പിന്നെ പോരാൻ പറ്റൂലാ അപ്പ പിന്നെ സിംഗ് നെർഞ്ഞ്ട്ട് ഇണ്ടാവും പിന്നെ മോറാനായിലെ ഇത് അല്ലെ പണി പറെയ് പിന്നെ മക്കളോട് വല്ല്യേളോടൊക്കെ പർണാ പിന്നെ ഒര് വട്ടം പർണാ ചെൽപ്പം മെറിത്തെരും രണ്ടാമ്മത്തെ നമ്മെൾ പർണാ പിന്നെ മോറൂലാ അങ്ങനെ കേക്കാം ഒര് വട്ടം ഞാനൊക്കെ ഇത് ആഹ് ഒര് വട്ടം പർണെന്നാ ഓലൊക്കെ ക്ലിയെർ ആയിട്ട് ചെയ്തെരും രണ്ടാമെത് പർണാ പറിം ഇത് ഞങ്ങെക്ക് ഇതെന്നെ പണി പറിം ഞങ്ങെക്ക് പഠിച്ചൊന്നും മാണ്ടെ പറിം
ആഹ് പക്ഷെ പഠിക്കാൻ ഇള്ള മടിക്കാണ് അവെര് പഠിക്കൊന്നും ഇണ്ടാവ്‌ല്ലാ പറിയിമ്പം അവെര് പറിയാ മടിക്ക് പിട്ച്ചിട്ടെയ്
ആഹ് മടി പിട്ച്ചിട്ട് പഠിക്കലൊക്കെ കണ്ക്കെന്നെ ആഹ് ആഹ് പട്ക്കാൻ
ആഹ് അവെര് അങ്ങനെ അഹ്‌ന്ന് ഒഴിവായി കിട്ടോല്ലോ വിചാര്ച്ച്
ആഹ് പെങ്കുട്ടായാൾ പിന്നിം കൊർച്ചൊക്കെ നോക്കും ഈ ആങ്കുട്ടിയാളാണ് തീരെ നോക്കാത്തെ ഓൽ
ഉം
ബുക്ക് ഇട്ത്ത് പോവുംന്ന് അല്ലാതെ പിന്നെ വരുമ്പോ പിന്നിം ഒന്ന് തൊറക്കും പിന്നിം അതേ മായ്ക്കെന്നെ പോകും ചെലോലൊക്കെ പഠിക്കും ചെലോ
പെങ്കുട്ടിയാളാണ് പിന്നിം എന്തെലും ചെയ്യും
പിന്നിം എന്തെലൊക്കെ ആയയിറ്റ് ചെലപ്പോ എന്തെലൊക്കെ ആയിറ്റ് എന്തെലൊക്കെ ആയിറ്റ് ചെയ്യും അവെർക്കെന്നെ ഒള്ളു എല്ലാ കാരും ത്തിനും ഒര് ഇത് ഇണ്ടാവാ ഇനി പാട്ടായിറ്റോ പ്പന ആയിറ്റും മറ്റെതായിറ്റും ഒക്കത്തിനും കൂടും ചെജ്ജും ഇന്റെ വല്ല്യ മോൾ ഒന്നിനും കൂട് ഇല്ല ഓൾ എൽ കെ ജി പഠി ച്ച അന്ന് കൂടിയെതാണ് പിന്നെ കൊർച്ച് അങ്ങെട്ട് കഴിഞ്ഞാ പിന്നെ അവക്ക് കൂടൂലാ അങ്ങൻത്തിനൊന്നും താല്പര്യം ഇല്ല രണ്ടാമത്തോൾ പിന്നെ എല്ലത്തിനും കൂടും ഉം ഒപ്പ ഒപ്പനൊക്ക് ഒന്നും ഇത് വെരെ ആയിറ്റ് കളിച്ച്ട്ട് ഇല്ല പക്ഷെ ഡാൻസ് നാടോടി നൃത്തം പാട്ട് പാട്ട് കൊർച്ചൊക്കെ പഠിച്ചെൽ ഇൺ പഠിക്കാനൊന്നും വിട്ട്ട്ട് ഇല്ല പക്ഷെ അവൾ ഇങ്ങനെ ഫോണ്ക്കൂടെ കണ്ട് കണ്ടെയ് ഫോണിൽ ഓരോ പാട്ട് ഇങ്ങനെ കേട്ട് അങ്ങനെ ഇങ്ങനെ പാടി നോക്കും പിന്നെ ചിത്രം ആഹ് അങ്ങനെ പഠിക്ക്ണ് ഇണ്ട്
ഡാൻസ് സ്കൂൾ എവിടെങ്കിലൊക്കെ മറ്റേ ഡാൻസ് കളിക്ക്യാൻ താല്പര്യം ഇണ്ടങ്കിലെ ഡാൻസിന്റെ ഏതെലും എന്തെലും കൂട്ടാനെയ്
ഓക്കേ ഏറെ പാട്ട് പാടാനാണ് അറിയാ പാട്ട് നല്ലാം പാടും പക്ഷെ ഞാൻ ഇത് വെരെ ആയിറ്റ് പഠിപ്പിക്കാൻ വിട്ട്ട്ട് ഇല്ല
ആഹ് അപ്പൊ കമ്പ്യൂ ഇതുണ്ടല്ലോ ക്ലാസ് ഉണ്ടല്ലോ സംഗീതത്തിന്റെ ക്ലാസ് ഒക്കെ ഉണ്ടാവലുണ്ടല്ലോപ്പ
ത്തൊക്കെ ഉണ്ട് കഴിഞ്ഞ വർഷം കൊറേ ആൾക്കാർ ചോദിച്ചതാണ് അവളെ പാട്ട് ഇങ്ങെ സ്റ്റാറ്റസ് വെച്ചിട്ട് അവള് പാടുന്ന കണ്ടിട്ട് വളെ വിടോ വിടോ ചോയിച്ചാണ് അപ്പൊ രണ്ട് അന്ന് എൽ എസ് എസിന്റെ പരീക്ഷിം പൊതു പരീശയൊക്കെ ആകോണ്ടേ അടുത്ത പ്രാവശ്യം ഞാൻ വിടാൻ പറ്റില്ല അപ്പൊ ഞാൻീ പ്രാവശ്യം വിടാന്നൊക്കെ പറഞ്ഞതേനു ഒപ്പം കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പറ്റും ഓ അല്ല ഒറ്റക്കൊന്നും വിടാൻ പറ്റൂല ഞാ കൊണ്ട് ആഹ് കൊണ്ടേക്കാനും കൊണ്ടുവരാനൊക്കെ ആൾ വണനയനു
ഉം
വ എപ്പ ഇവിടെ എപ്പോഴുംണ്ടാവുംന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പൊ പിന്നെ ചിലപ്പോ പണിക്കൊക്കെ ഏതേത് സമയത്തൊ കി ന്ന് പറയാൻ പറ്റില്ല അപ്പൊ പോ പിന്നെ ഗതി സ്വന്തം വണ്ടിയൊക്കെ വേണം എന്ന പിന്നെ നമ്മുക്ക് അങ്ങോട്ട് കൊണ്ടോക്കലും ഇങ്ങെ കൊണ്ടേക്ക ഒക്കെ ചെയ്യാം ആഹ്
അവിന്നാക്കാനൊ പോ
കൊടുന്നക്കാനും കൊണ്ട തന്നക്കെ സുഖ പിന്നെപ്പോ ആഹ് ഏതായാലും ആഹ് കൊ ഏതാലും ആഹ് വിടണം പറഞ്ഞണാ പാട്ട് പഠിച്ചല്ലോ അതേും കുട്ടികൾക്ക് അതേലും അറിയാലോ അറിയാലോ മറ്റേത് റ ഫോണായിട്ടും മറ്റേതായിറ്റും കാര്യല്ലല്ലോ അറിയി ഫോൺ പിന്നെ വല്ലാതെ അങ്ങനെ ആഹ് കലോത്സവത്തിന് കഴിഞ്ഞ വർഷം നാടോടിനത്വത്തിന് അവക്ക് കിട്ടിയതേനോ സബ്ജിലേക്ക് ആഹ് ഉം സ്ബ്ജിലിയിലൊക്കെ പോയി അടൊക്കെ കളിച്ചതിനേനും പിന്നെ ഗണിതശാസ്ത്രമേളൽ കുടീനും അതില് ജോമറ്റിക് ചാർട്ട് ഇത്ണ്ടായിോ അതില് തേട് കിട്ടിയ വരക്കലായി നു കൊറെ വരച്ച് വരച്ച് ആഹ് വെരിയാനനു കൊറെേ ഗതിട്ട്ക്കണ അവര് കൊറേ ചാർ ട്ട് വാങ്ങി അങ്ങനെ അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് ചെയ്ത് അവസാനം തേഡ് കിട്ടി ന്നാലും
ആഹ് എന്നാലും കൊഴപ്പമില്ലില്ല അവർക്ക് സന്തോഷാണല്ലോ
ശരിട്ടാ
ആഹ് എന്നാ ശരി